കേക്കാൻ പറ്റുന്നില്ലേ ഹലോ
ആ
ആഹ് കേക്കാൻ പറ്റുന്നില്ലേ എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു
ഏ എന്തെന്ന് സ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല മീൻ ഉണ്ട്
ഉം
കിളിമീന്
ആഹ് ഒന്ന് സൗണ്ടിൽ ഉറക്ക പറ ഒന്ന് കേൾക്കണില്ല കുറച്ച് കുറവാണ്
ആണോ ഇപ്പോളോ
ഇപ്പൊ കൊറച്ച് കേട്ടല ആഹ് കിളിമീനോ
ആ
എന്നിട്ട് അത് പൊരിച്ച കേക്ക പൊരിക്കാനോുള്ള ല്ല ല അല്ലെങ്കിൽ ഈ കറിവെക്കാനൊന്നും പറ്റൂല
ണ്ടാവും ഒരിക്കലും എനിക്കെന്താ
ഞക്ക് ഇന്ന് ഉച്ചക്ക് ചീരക്കറി ഇതൊക്കെ ഉണ്ടാക്കിും ചീരക്കറി മത്തി എന്തേും വലിയ മത്തി കൊണ്ടുവന്നീന് ഇതില് നല്ല പഞ്ഞിയൊക്കെ ഉള്ള മത്തി അപ്പൊ അത് പൊരിച്ചും പയറും വൈതന്യം പേരൊക്കെ ഉണ്ടായിന അപ്പൊ ഇന്നിപ്പോ രാത്രി താത്തൻ വന്നിപ്പൊ താത്ത നാത്ത ജോലി വീട് ഇവിടെ എടുു തന്നെ അപ്പൊ ബിരിയാണി ഉണ്ടാക്കിങ്ങാണ്ട് കൊണ്ടുവന്നീു അപ്പൊ അത് ക ക്ഷ
ആഹ
ഒരു കൊറ ആായിട്ട് ഇപ്പ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ത ആ ബിരിയാണിരൊക്കെ ഉണ്ട് കപ്പോ പിന്നെങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നേന നമ്മൾ ഉണ്ടാക്കി കൈക്കളാറ സുഖം ഇവിട കിട്ട ഇളാണല്ലോ മറ്റത് നമ്മള് കയി്മക്ക നല്ലിട്ട് കഴിഞ്ഞാല് പിന്നെ ബരിയാണിമക്ക ഉല്ലി അരിച്ചിട്ടും മക്കെ മല്ലിട്ട് കഴിഞ്ഞ പിന്നെ നമ്മുക്ക് ഒക്കെ തമ്മിട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്തെ നമുക്ക് വേണ്ടിരൂലല്ലോ
ന്നെ ശരിയാ
മറ്റേ നമ്മള് അറിയാതെ കിട്ടുമ്പ പിന്നെ റിസ്ക്ില്ലാതെ മാതെ കിട്ടണെങ്കിൽ പിന്നെ കഴിക്കാ
വേറെ എന്തായാലും കിട്ടുമ്പോ ടേസ്റ്റ് കൂടും ചെയ്യും
മറ്റത് അമ്മക്ക ആ നാത്ത ഹസ്ബൻഡന്റെ പങ്കിള
ആഹ
ഓലെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്ല്ല ഇവിടെ അടുന്നെ വീട് വെച്ച് കയ വച്ചിക്കുന്നത് അപ്പൊ പിന്നെ ഹസ്ബന്ഡറ്ന ഒഴിവാക്കി പോയതാണ് അവര് രണ്ട് കുട്ടികളും ഉണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയ ഉണ്ട് പെണ് പ്ലസ് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്് പഠിച്ചണോ കല്യാണം ഉറപ്പിച്ചിക്കോ ചെറുക്കാനും പ്ല ചച്ച് കഴിഞ്ഞിക്കണ ഇപ്പൊ
ആഹ
പിന്നെ ഓല അങ്ങനെ വേറെ വീട്ടില അവിടെ അടുത്തന്നെ നാല പേരാ അ അപ്പൊ പിന്നെ അങ്ങെ ഫുഡ ഒക്കെ ഉണ്ടാക്കി ഇങ്ങോണ്ട് കൊണ്ടരന്നണ്ട് രാത്രി ഇപ്പോ
ഉം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്ൊക്കെ ഇണ്ടാക്കുമ്പോ കൊടുന്നരക്കാര അല്ലേ
ആ എന്തുണ്ടാകിയ അങ്ങോട്ടും ഇങ്ങോട്ട് ക്കെ കൊണ്ടോ ഒലക് പിന്നെ ആരും ല്ലല്ലോ അപ്പ നമ്മ തെ ഉള്ളത്
ആ ആ എന്നക്ക വര
അതാണ് ഞാൻ അപ്പ പിന്നെ ഹസ്ബൻഡല്ലോല ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക്ഴ
ആ അതെ നമ്മുക്ക് നോക്കണ്ട ആവശ്യൊന്നുംല്ല എല്ലാടക്കുമ്പോ പിന്നെ അങ്ങനെയല്ലല്ലോ
അതാണ്െ അപ്പൊ പിന്നെ ഒൽാ അതാണേ അപ്പം പിന്നെ ഓല്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുും ഇവിടടെണ്ടാക്കിയരോ അങ്ങോട്ടും കൊടുക്കും അവിടെണ്ടാക്കി ഇങ്ങോട്ടും കൊണ്ട്രും
ആ
അങ്ങനെ ചെയ്യല അൻന്റെ മക്കളൊക്കെ
മക്കളൊക്കെ പോ ഉറങ്ങി ഉറങ്ങിപ്പോ സ്കൂൾക്ക് പോണ മോള നേരത്തെ ഉറങ്ങു
ആ ഓക്കെ പ്പളാ അവൻ സ്കൂൾ
ആ യു കെ ജി ആണ്
ഓക് നേരത്തെ പോകണ്ടരൂല്ലേ എങ്ങനെ
മദസിലാക്കിട്ടില്ല
ഏ ആഹ് അപ്പൊ ഇ ഒന്ന് അപ്പൊ അടുത്ത വർഷം ആക്കാനങ്കിൽ ഒന്നക്ക് രണ്ട ഒരുമിച്ച ആവൂലേ
ആഹ്
ആ
സ്കൂള് തന്നെ കുറച്ച് നേരത്തിയായി അയില് അപ്പൊ പിന്നെ മദസിൽ അഹും നേരത്തെ ആക്കണ്ട കരുതിട്ട്
ആ എ ഞമ്മള് ഓൽക്കും കതിട നമ്മക്ക് അയിലറെ കതിയത്
ആ പിന്നെ പഠിക്കണതൊക്കെ മ തലേൽ കേറണ്ടേ മന
അതാണ് കുട്ടികളെ അതാണ് സ്കൂളിൽ തന്നെ ഇത്രങ്ങാനം ബുക്കുണ്ട്
ആ
പോയ്‌
ചിലതും നമുക്ക് തന്നെ കൺഫ്യൂഷന് തോന്നു ഇവലെ ബുക്ക്‌ കണ്ടാ തന്നെ
ശരിയാ
പിന്നെ വല്യ കുട്ടികൾടേത് പറയും വേണ്ടല്ലോ
ആ ആ ആ അതാണ് പിന്നെ ഞമ്മക്ക് ചെറുതൊക്കെ പിന്നെ എൽ. കെ. ജി പിന്നി ത് ഇങ്ങനെ കൂടിയ ആകണോർത്തോളം എന്താ റിസ്ക്കെടുത്ത് വരതന്നെയല്ലേ കുട്ടികൾക്ക്‌ പഠിക്കാന്
അപ്പൊ സ്കൂൾക്ക് പോണ ദിവസം നേരത്തെ ഒറങ്ങോ
ആ മ് ഒരാൾ ഉറങ്ങീക്കണു ഒരാള് ഉറങ്ങാൻ കെടത്തി കെടക്കാൻ പറഞ്ഞേക്കണു ഇപ്പൊ
ആഹ്
നാളെ മദ്രസ ഇല്ലാത്തോണ്ട് പിന്നെ
നേർത്തെ ഉറങ്ങി മറ്റോളും തന്നെ ചെറുതും തന്നെ പിന്നെ ഉച്ചക്ക് നേരത്തെ എണീറ്റോണ്ട് ഇപ്പോ ഒറങ്ങി അല്ലെങ്കിലൊക്കെ ഉറങ്ങുമ്പോ വൈകി ഉറങ്ങുള്ളൂ ഒന്നും കുടെയൊക്കെ നേരത്തേ എണീറ്റ കൊണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഒറ യപ്പം ഒറങ്ങിയതാ അല്ലെങ്കിൽ ഇത് അങ്ങനെ കളിച്ച് നടക്കും
അതാണ് നമ്മളും ഉറങ്ങി കഴിഞ്ഞാ പിന്നെ ബുക്ക് ഉറക്കം വരും എപ്പഴാ അറിയോ ബുക്ക് മദരസ ബുക്ക് എടുക്കുമ്പം സ്കൂളിലത്തെ ബുക്ക്‌ ആണ് എടുക്കുമ്പം എഴുതാനും വായിക്കാനും പറയുമ്പോളാണ്
എഴുതുമ്പോൾ കിടന്ന് കൊടുക്കും
അങ്ങനെ ഉറങ്ങീട്ടുണ്ടോ
ആ എന്നിട്ട് ഉറക്കം വന്നിട്ട് തലമിന്നല് എന്തൊ ക്യാരം പോണാവോ
അതാണ് എന്നാ ഉറങ്ങിക്കോളാൻ ഓല്ക്ക് ഒര് പിന്നെ അതേമാതിരിക്ക്‌ പാപ്പ വിശ കാരം ചോറ് കഴിച്ചെയാണ് ചോറ് കഴി കഴിഞ്ഞ് ചോറ് കഴിച്ചപ്പോ ഇങ്ങനെ ഫോണും വേണം അന്നാരേ ഓ ഇല്ലെങ്കി ഇന്ന് ഓൽക്ക് വിശപ്പും ഇല്ല എന്നിട്ട് പിന്നെ ഉറക്കുമ്പോ പിന്നെ ഓൽ ക്കില്ലാത്ത സംശയങ്ങളും ചോദ്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം ഓൽക്ക് ഒറക്കവും ഇല്ല എഴുതാനും പഠിച്ചാനും പറയുമ്പം ഓൽക്ക്‌ ഇല്ലാത്ത ഒറക്കോം ഷീണോം എല്ലാം
അതെ
എല്ലാർക്കും ആയേനെ എല്ലാവരവിടേം ഉണ്ട് അങ്ങനെ ഒക്കെ പഠിച്ചാനീന്ന് പറയണതാണ് വന്ന് വന്ന് ഇന്ന് മദ്രസ വിട്ട് വന്നേക്കണ തൊട്ട് പറയുന്നുണ്ട് നാളെ ഉമ്മച്ചിയെ മദ്രസ ഇല്ലട്ടോ പറയണുണ്ട് അപ്പോ ഓൽക്ക്‌ അത്രയും പോലും ആഹ് നാളെ മുഹറം ഒമ്പതും പത്തും ആയപ്പോ പിന്നെ നാളെ മറ്റൊന്നും ഇല്ല വെള്ളിയാഴ്ച്ച പിന്നെ ഓൾറെഡി ഇല്ലല്ലോ അപ്പൊ പിന്നെ നാളെയും ഇല്ല നാളെയില്ല
ആഹ്
അപ്പൊ നോക്കുമ്പോ വിരുന്നാവാൻ നോക്കണ്ടിരിക്കുമ്പോ അപ്പൊ നാളെ സ്കൂളുണ്ട് ശനിയാഴ്ച ചിലപ്പോ ക്ലാസ് എടുക്കുവാ പറയൊണ്ട് അങ്ങനാവുമ്പം അതും കണക്കായി പോക്കും ഉണ്ടാവൂലല്ലോ ആഹ് പകര ത്തിന് എടുക്കുംന്ന് ഉറപ്പിച്ചാ പറ പറയും ഉറപ്പിച്ചിട്ടില്ല ഉറപ്പിച്ചാ പറയേക്കാന്ന് പറയൊണ്ടോ ഓള്
ഉം ഉം
ആന് അങ്ങനെ ആയാലും ഗതി അതാണ് ഓൽക്ക്
ആഹ് അതെ നമ്മുക്കൊന്ന് ഇരുന്ന് പോവാനും-
ആഹ് അങ്ങനെ ആകുമ്പോഴാണ് എമക്ക് അങ്ങോട്ടും പോവാനും പറ്റില്ല മറ്റേത്- ഒന്നു മാത്രം ഉള്ളല്ലോ ഇതിങ്ങനെ നമുക്ക് പോവാ ഇത് അതും പറ്റൂല ഇങ്ങനാവുമ്പള് ഓല്ക്ക് ഇങ്ങനെ കാസുണ്ടാകുമ്പോ നമ്മുക്ക് എന്തായാലും പോവാം ഒഴിവാക്കി ഇങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ ആഹ് അങ്ങനെ നിക്കൂല അങ്ങനെ ഒക്കെ ഇതിന് മുന്നെ നമ്മള് ഉണ്ടാവുവ
അതങ്ങനെ പിന്നെ ഹസ്ബൻഡ് ഒക്കെ വന്നില്ലേ
ഇൽ ഓലിപ്പോ പണി കഴിഞ്ഞേങ്ങാട് വന്നേനു ഇപ്പൊ റൂട്ട് കഴിക്കാണ് ഇപ്പൊ ഇനിയിപ്പോ പത്ത് മണിയ ചെലപ്പോ പത്തര ആകും ചെലപ്പോ ഉം ഇതിന് ഉമ്പൊക്കെ ചെറുക്കന്മാര് - കുറ്റിയൊക്കെ വർത്താനം വന്ന്
ആഹ ഭക്ഷണം കഴിക്കാണ്ട് പോവല ഹലോ
ആന്റയ് ഓന എന്ത് ഹസ്ബന്ഡ എ നാട്ടിലില്ലേ
എന്റെ കടേയ്ക്ക നിക്ക്‌ണു വന്നിട്ടില്ല
ആ ഏ എന്താ പണി
ചെരുപ്പിന്റെ ബാഗ ഒക്കെ എല്ലാം അങ്ങനത്തെ കടണ്ടക്ക ഷോപ്പില്
ആഹ് ആഹ് അവിടെ നിക്കിയക്കല്ലേ
ആഹ് വന്ന്ട്ട്ല്ല വരാനൊക്കേയിണ് നേരം വൈകും പറ്ഞ്ഞ് വിള്ച്ചീനി
ഏഹ് ഏഹ്
ഹസ്ബൻഡ് ഭക്ഷണൊക്കെ കഴിച്ച്ങ്ങാണ്ട് എറ്ങ്ങിയതാ
ആഹ് ഏഹ് ഭക്ഷണം കഴിച്ച്ട്ടില്ല ചായ ഇഞ്ഞ് വന്ന്ട്ടാ കഴിച്ചാ ഇഞ്ഞ് ചായുടിയൊക്കെ കഴിഞ്ഞ് മയ് മയ്രിബ്സ്കാരം കഴിഞ്ഞ്ങ്ങാണ്ട് ഒക്കേ ചായുടി കഴിഞ്ഞ്ങ്ങാണ്ടങ്ങനെ പോയതാണ് ആഹ് ചാ പോയപ്പതന്നെ എട്ടരായിക്കുണു അഹ് പോയി ഒപ്പിട്ട് വന്നിട്ട്ല്ലെങ്കി ഒരു സമാധാനണ്ടാവുല്ലാ
ആഹ് ഹാ ഇവടെക്കെ അങ്ങത്തന്നെ ടീവിള്ളന്ന് അയിലൊക്കൊന്ന് പോയി പോര്ണാ
ആഹ് ഞാൻ പറിയേ ഒന്ന് ഇബടെ നിന്നോക്കി ഇന്നാ രണ്ടാളില്ലെ അപ്പൊ ഒരാളെ പഠിപ്പിച്ചാ നിന്നോക്കി ഏഹ് അതൊക്കെ അന്ക്ക് ഇങ്ങക്ക് പറ്റിയതാണ് ഞാൻ പോയി വരാറിം
ആഹ് ആഹ് ഓലക്കൊണ്ടൊന്നും അയിനൊന്നും പറ്റൂല്ലാ കുട്ട്യേക്കൈന് പേടിയില്ലാ ഓലെന്നേ
അതാണേ ഉം
പേടില്ല മരയൊന്നുംോലിച്ചുണ്ടാവല്ലോ
ഏ പണ്ടല്ലേനും അങ്ങനെയൊക്കെ പേടിപ്പാൊന്നുമല്ല മണ്ടൊക്കെ ഉ പിന്നെ എന്താ പണ്ട് പോോലെെ കാണുമ്പൊക്കെഓരും അറിഞ്ഞു നിന്നിട്ടുണ്ടാവും
ആഹ തിമാരോടാണ് പിന്നെ കമ്പനി ഉണ്ടാവ വാപ്പാരൊക്കെ ഭയങ്കര പേ
ന്മാരോട് പറയും വന്നിട്ട് ഇന്്മാർ അത് മാപ്പാരോട് പറയും എന്നിട്ട് ് പിന്നെ സമ്മതം കിട്ടണം അങ്ങനൊക്കെല്ലെ പണ്ട് ആണ് ഇപ്പൊ പിന്നെ കുട്ടികളും ഒക്കെ കണക്കാ എല്ലാരും അനിയ മരിക്കാണ്
കൊരേ മരന്നല്ലേ അന്നൊക്കെ ബീറ്റേഴസിനൊക്കെ എന്തേലും പേടിയ
പിന്നെ എന്താ ജമ്മോ പേടിയാണ്േ വല്ല കാണുമ്പോൊക്കെ എവിടെേലും കാണുമ്പോ
അതെല്ല മാഷന്മാരൊക്കെ പേടി
ആം അപ്പൊ പിന്നെ കുട്ടികൾെ അങ്ങനെ ഒന്നുമില്ല കുട്ടികൾപ്പോ എവിയേല കണ്ട അങ്ങട്ട് പോയി മുണ്ടും
ആഹ് ശരി എന്നന്തങ്ങടങ്ങട്ട ഉണ്ടെല്ലാം വത്താ കല്ലാം കേട്ട
ആ അതെ പിന്നെ എന്താ ടീച്ചർ ഇങ്ങോട്ടും അങ്ങനെ തന്നെ കുട്ടികളായിട്ടും തന്നെ അങ്ങനെയാണ്
ഫ്രണ്ട്സ് പോഓലെയാണ്
അതാണ് അതുകൊണ്ട് പിന്നെ ഒലക്കും തന്നെ വലിയൊരി ഇതില്ല മറ്റ പറ്റിയത് ടീച്ചർമാർ അറുമ്പോ ഒരു പേടി ബഹുമാനോ അങ്ങനെയൊക്കെ അല്ലേനോ ഉം ടച്ചന്മാര് പടി അല്ലെങ്കി ഓലെ നോട്ടമാ ഇപ്പ അത്തെവടെ ഇപ്പ എങ്ങനെ അങ്ങനെ ഒരു അടിയോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൊ
അപ്പൊ അങ്ങനെ അടിക്കാനും
പറ്റൂല ഒക്കെ പ്രശ്നമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞഞ് ഒരു ജയിലിൽ കിടക്കണ്ടിരുമോ
ആഹ അപ്പൊ കുട്ടിയക്ക തന്നെ അതൊക്കെ പാട ഒരു മിസ്ക്ക് ചെയ്യാണ്
അതാ അതുകൊണ്ട തന്നെയാണ് ഇപ്പത്തെ കാലം ഇങ്ങനെ ആ ആയതും ആ ഒരു പേടിയും താാവതല്ലാതെ തന്നെ വലിയ ഓക്കലരിന്റെ പിന്നാലെയും പഠിപ്പും കാര്യം പഠിച്ചൊന്നും മടക്കലരി അങ്ങനെ ആ ഇതിലല്ലാം ന നടക്കണുന്നത് മറ്റേത് കാരണം അതൊക്കെ മാദ്രാസക്കൊക്കെ നമ്മ അപ്പ മദ്രാസിലും കൂടി തല്ലലില്ല അൊ ഞ ഞ പോയിന്ന് മദ്രാസൽ അടിപടി സ്കൂള് ക കളഞ്ഞാലും വാടില്ല മദ്രാസ് കളില്ല
ആഹ
അങ്ങനെയന് വന്നിട്ടില്ലെങ്കില് ആ വന്നിട്ടില്ലേ അഥവാ നുണ പറഞ്ഞൂണെങ്കിൽ അത് ടെ അതണിയ ന്നൊക്കെ അെ ഇപ്പ എന്ത് പുസ്തകന്മാരന്നെ വന്നിട്ടില്ലെങ്കിൽ ചോദിച്ചൂില്ല
ആഹ ആഹ
അപ്പ മറ്റേത് പേടിയല്ലേനോ അത് കയ അടി എങ്ങനെ നെരിയാണിക്കടി കൈന്റെ പുൊറം തിരിച്ച്പടിച്ചിട്ട് പുൊറത്തക്കാടി അങ്ങനെയൊക്കെയന അടിയേ
അപ്പൊ ഇവിടെൊക്കെ ഉണ്ടന്ന അങ്ങനെ
ഉം
ഉം്
ഇപ്പൊ പിന്നെ ഒന്നുമല്ല ഇപ്പ അയിനിപ്പ ഒന്നുമല്ല ഭത്താമാരടുത്തും ഉണ്ടാവൂല വടിയും കാര്യമൊന്നും പുസ്തകന്മാരും കുട്ടികളെമാരയാണ് ഓലറ്റ് ഇങ്ങനെ ഇപ്പ ടി വി അല്ലേ അത സ്കൂൾ മദർസ് കൂടെെ
എ കമ്പിനിയാണ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ പൊപടിയാണ്
അതാണേ
ക എന്ത ഇ ഉന്ത ഇത അ എന്ത ഇ
അതും പ്രശ്നമാണ്ണ്ഓർും ഇപലെ പണി പോകും അതുകൊണ്ട് പിന്നെ ഓല അങ്ങന ഒന്നും ന ക നക്കൂല അലേക്ക് ഇങ്ങനെ വല്ലതിൽ പോല അങ്ങനെ പോവും മാസം ശമ്പളം കിട്ടിയാൽ മതിയല്ലോ മറ്റേത് പണ്ട് എന്ന അങ്ങനെല്ലേനും ണ്ട് കുട്ടികൾക്ക് പഠിച്ചിട്ട്ല്ലെങ്കിൽ ക്ലാസ് കേയറാൻ പറ്റൂില്ല പഠിച്ചിട്ടേ പിന്നെ വരാൻ പറ്റുള്ളു അങ്ങനെക്കെ ഇപ്പൊ ഒന്ന അപ്പം പൈദ്യതം ഒന്നും ചോദിച്ചില്ല അങ്ങനെയാണ് ഇപ്പം പാടകക്ക് പഠിച്ചാൽ പോവുക പോലും അത് വുന്നൂൽക്ക് കോല എടുത്ത കൊടുക്കും അങ്ങനെ ഇപ്പൊ ഗ്രങ്ങള പടട്ടോ പിന്റെ മള് പഠിച്ചു മം എല്ലാർക്കും ഫുള്ള് എ പ്ലസ് എന്താട്ടോ പുൊതു പരീശ ഡെസ്റ്റഷനും നല്ല മാർക്കോടെ ജയിച്ചു ആരും തോറ്റിട്ടില്ല എന്റെ വീടില് അവിടെ അഞ് ആറാം അഞ്ചാം ക്ലാസ്സില് പൊതുപരീക്ഷയില അഞ്ചു കുട്ടികള് തോറ്റിക്കുന്നത് ഞൻത്രത്തോളം പഠിപ്പിച്ചണ്ട് ൂക്കോണ്ടേക്കാരോ
ആഹ